ആഹ് കേക്കണില്ലേ? ഹലോ ആഹ് എന്താ? എന്താ ഇന്നത്തെ വർത്താനം എന്താ?
നല്ല വർത്താനം ഇന്ന് നല്ല മഴയാണ്.
മഴ ആയതുകാരണം ഒരു മൂടുവില്ലല്ലേ പണിയെടുക്കാന് ഞാൻ ചെലപ്പോ ഞാൻ ചെലപ്പോ സിറ്റ് ഔട്ടിലൊക്കെ പോയിങ്ങനെ ഇരിക്കും മഴേം കണ്ട്. ആ പിന്നെ ഒന്ന് പെട്ടെന്ന് നമ്മള് രാവിലത്തെ ഒന്ന് കൊറച്ച് ഒതുങ്ങുവല്ലോ പിന്നെ ഇന്ന് ഒരു കറി എന്തേലും ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെന്നെ പ്പൊ കൊറച്ച് കേട്ടര് ആണ്ട് അതിന്റെടേയില് ആ ചോറായിട്ടുണ്ടാവും ചോറ് സ്കൂള ആകുമ്പ സ്കൂൾ പോവണ്ടേ
ആ പിന്നെ കർമൂസ കറി വെച്ചണേ
അ വീട്ടിലൊണ്ടോ കറമൂസ വീട്ടിലുണ്ടോ? ആ ഞാൻ കൊറെേ ദിവസായിത് തെരഞ്ഞെടുക്കണ എന്തെന് എനക്ക് അച്ചാർ ഇടാൻ. ആ അത് ഇവിടെ ഉണ്ടായിനോ ആഹ് എനക്ക് അച്ചാറ് ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ്. അച്ചാറ്ട്വോ
ഓടും
അച്ചാറ് ഇടല്ണ്ടോ നിങ്ങള് നമ്മള് ശർക്കരയൊക്കെ ഇട്ട് കാണ്ട് നല്ല ടേസ്റ്റ് ല്ലല്ലേ ആഹ് അപ്പൊ എന്ക്ക് ഞാൻ കൊറെ പക്ഷെ ഇവ്ടെ അയ്ന്മേല ഒന്നുള്ളൂ ആകെ ഒന്ന് അത് തന്നെ ചെറുത് നമ്മൾ ചുങ്ങിക്കാട്ക്വലോ അതൊരു എടുക്കാൻ പറ്റാത്തൊരു പ്പം സുഖാല്ല ആ അപ്പ ഞൻ അടുത്തക്കെ കൊണ്ടോ ചോദിക്ക ആ പോലളൊന്നുമില്ല ആരൊക്കെ ഉണ്ടായിനു
ആണല്ലേ ഇപ്പൊ വീട്ടിലുണ്ട്ോ ഓരോരുത്തർങ്ങനെ കൊണ്ടപോട്ടോ ഇവിടുന്ന്
ഏത് ന സദാ ചറുക്കൊ ചിലവാണ് കഴക്കയാണെങ്കില് നല്ലട മയക്ക ആാവുമ്പോ നല്ല രസല്ലേ കൊറെ ഉപ്പേരിയും കൊറെേ കറിയും അച്ചാറ കുട്ടിനെ കഴിക്കാനേ അല്ല ഇഷ്ട പിന്നെന്താ ചായ കുടിച്ചോ
ഓ കുിച്ച ഓ കുടിച്ചു
ഇന്ന്ന്തണ്ടാക്കി കടി ഹ ചാട്ടി അപ്പൊ സിമ്പിൾ ആണല്ലോല്ലേ ദോശയാവുമ്പോ സിമ്പിൾ ആണല്ലോല്ലേ നക്ക് വൈകി കേറിയാ മതില്ലോ ആ എവിടെങ്ങനെ അടുഈച്ചെ ുമ്പോ വ പോയാ മതില്ല ദോശ ഇി ജലദോശ അതൊക്കെ ആവുമ്പോള്
ബസ്സക്കെ പോവാനാകുമ്പോത്തെ ഇണ്ടാക്കണം ആറ മണിയ ആവുമ്പോത്തനെ ഉണ്ടാക്കും ആ കുട്ടിയൊക്കെ മദ്രസക്ക ആവുമ്പ ഉ ഒരാക്ക് ബേക്കറിയും ചായ കിട്ടിയ എന്തെങ്കിൽ ബിസ്ക്കറ്റും ചായ കിട്ടിയ കട്ടിയ മതി പക്ഷെ ഒരാൾക്ക് എന്തായാലും വേണം കടി
അത് ശരി അത് ശരി ഏ ആ ഇവ ഒക്കെ എന് തന്നെയാണ് ഓരോരുത്തരും ഓരോ ടൈപ്പാണ് ഇവർക്കും ഇത് പറ്റൂല അവർക്ക ഇത് പറ്റൂില്ല അങ്ങന
ഇല്ല
പിന്നെെന്താ വേറെന്താ വർത്താനം മായ ഇങ്ങനെആ അല്ലെങ്കും ഇന്ന് ഈ ഇല്ലേ കുളി കഴിഞ്ഞിട്ടില്ല ഒളി കയണെങ്കി കുറച്ച്ു പണിയണ്ട് ഒരു പതിനൊന്നണിയൊക്കെ ആവുംും ആ ചോറ് ആ നേരത്തെ തന്നെ കുളിക്കൂൂ നമ്മള എല്ലാം കഴിഞ്ഞിട്ട് തന്നെ കുളിക്കളൂ
ഏ ഇവിടെ ഞങ്ങള് നേരത്തെ കുളിക്കും
ഏ അങ്ങനത്തെടൈ ആ ശ ജലല അങ്ങനെയാണല്ലോ നേരത്തെ കുൂിക്കലോ ഞങ്ങ വീട് നേത്തൊന്നും പളിക്കൂല
മദ്രസക്ക് പറഞ്ഞഴച്ചാണ്ടേ കുളിക്കാ പോോ
ഉം ഞങ്ങൾ പിന്നെ എന്നന്നെ കഴിഞ്ഞിട്ട് തന്നെ കുളിക്കോുള്ളൂ
അങ്ങള് പിന്നെ വീട്ടന്നായിയിരിക്കല്ലോ അല്ലേ
ആ ആഹ് വൂട്ടില് തന്നെയാണ് ഉം പിന്നെന്താ
ആ പിന്നെന്താ
വേറെന്താവാ
നിങ്ങക്ക് എന്തായിരുന്നു ചായക്ക് കടി
ചപ്പാത്തി ഉംഹ് ആ ഇല്ല അത് ഇപ്പോള അങ്ങനെല്ല ആ ആ പെര ഏ ആ പെരത്തു ചപ്പാത്തി അമ്മ പെരുത്തും
പരത്തും ആ
പത്തിരിയും ചപ്പാത്തിയും എനിക്ക് തോന്നും കുറച്ച് ഈസിയാണ് അവ ആ അത് നമുക്ക് പെരത്തി വെച്ചാല് അപ്പൊ അയൊരു പെരത്തിലോടെ കഴിച്ചോവും പിന്നെ ഞാൻ രോന്നോരോന്ന് എങ്ങനെ ചൂടും ഉം
നിങ്ങൾ എങ്ങനെ പൊടി വാങ്ങല്ലോ അതോ ഗോതമ്പ് പൊടി പൊടി
ഗോതമ്പ് പൊടിക്കും പോടിക്കും പിന്നെ പൊടി വാങ്ങലും ഉണ്ട്നമുക്ക് അത് അത്ര ഇഷ്ടമല്ലഇവിടെ രാത്രി ഒക്കെയാണ് ഇപ്പൊ കപ് ആ അപ്പ നമ്മൾ വാങ്ങണത് നല്ല രസഇണ്ടാവും വാങ്ങണണ്ടാവല്ലോ നമ്മള് നമ്മള ഇവിടെ ഇവിടുന്ന് വങ്ങ റേഷൻപിടിയനു വാങ്ങനയല്ല മറ്റേത് ഉണ്ടാവുലോ നമ്മള് സകാതാ കാടിന്ന് വാങ്ങണത് ആ അത് നാല്പത്തൊമ്പത് അയ്ബ ത് രൂപന്റെ ഒക്കെ
ആ ആ ആ ഇവിടെ പിന്നെ റേഷൻ കടേന്ന് കിട്ടണോണ്ടേ
ആ അത് പിന്നെ അത്രക്ക് ഒരു സുഖം കട്ടൂല എന്നാലും നമുക്ക് പൂരയൊക്കെ ചുടാം
ആ എന്ന നല്ല കൊഴച്ചിലാട്ടോ നേരം നമ്മള് രാത്രി ചൂടാണെങ്കിലും പിറ്റേന്ന് രാവിലെ ബാക്കിണ്ടങ്കിലും ഒക്കെ നല്ല ഉഷ നല്ലത് ഒരു കട്ട് സോഫ്റ്റ് ഉണ്ടാവും ആ
ഉ
നമ്മള പിന്നെ സാധാ ഗോ ഗോതമ്പത്തിന്റെകൂടെപ്പൊടി അത്അ ന്ന് പൊടി പൊടിക്കല്ലോ സാധാ ഗോതമ്പ് പൊടിച്ചാണ ഉണ്ടാവ ഉലെ അതൊരു കട്ടിയല്ലെ കൊറച്ച് കഴിഞ്ഞാലേ ഒരു ബലം വെക്കണം
പിന്നെല്ല അപ്പൊ ഒരു സുഖം കിട്ടും പിന്നെ ഇ ഓ ഇപ്പൊമാർക്ക് ചെിലവ് അങ്ങനെെക്കആവുമ്പോ ഞൻ പിന്നെ വാങ്ങും അതകുമ്പോ നല്ല ചപ്പാത്തി ആ ഉണ്ടാവും ഇവിടെ ഉണ്ടാലുണ്ട് അല്ല ഒരു രണ്ടു മാസം കൂടുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ
ആ അങ്ങനെ ഇണ്ടാവും അല്ലേ
അത് പിന്നെ ആവോ ആവോ അങ്ങനെ ആവുമ്പോ നല്ല നമ്മുക്ക് ചുടുമ്പ ഉണ്ടാവൂലോ നല്ല കറുപ്പ്നാളൊക്കെ ആയിട്ട് നല്ല നല്ല ചെറുക്കില് വരും അല്ല പൊങ്ങി വരും മ്മ് ആവുമ്പോ അത്ര കറുപ്പും പോങ്ങലൊന്നും ഉണ്ടാവൂ രസ്യം പിടിീത്തക്ക ആകുമ്പോ അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ എന്താ എന്താ കുളികിഞ്ഞിട്ട് എന്താ പരിപാടി
കുളികഴിഞ് ഇനിയിപ്പ ചോറൊക്കെ ഉണ്ടാക്കി ഇനി മീൻ പൊരിക്കണമ് ഇനി അവർക്ക് വല്യആള് ഭക്ഷണം കഴിക്കാൻ വരുവോ
വരൂല്ലേ ആഹ പൊതിന ആവണ അല്ലേ ആ അപ്പൊ വരെണ്ടാവുള്ളൂ അല്ലേ ഉം അപ്പൊ കറിയും ചോറൊക്കെ ആയില്ലേ
കറിയും ചോറും ആയി
ആ ഇനി മീൻപൊക്കാന ഉള്ളൂല്ലേ അല്ലാത്ത ഇത് കഴിഞ്ഞോ ഇപ്പ മുറ്റ അടിക്കൊന്നും വേണ്ട മായ കഴോണ്ടല്ലേ ഉണ്ടാവോ ഏ ഹി ആ ഇവിടെയാ എനിക്ക് ഇതേവോണക്ക ഇ ആവൽപ്പഴം ഉണ്ടായോണ്ട് നല്ലോണം ഉണ്ടായിന്ട്ടോ അടിക്കന് ഇ പ്പോം മഴ ഞാ വല്പ്പം ഉണ്ടോന്നോ പഠിച്ച റബ് അ ഓരോ എത്രങ്ങാന ഇനിപ്രാവശ്യം ഇഷ്ട ഞങ്ങക്ക് അല്ലാ എത്രങ്ങ ആാണ് രാവ് കൊയ്യേനിാ ഇവിടത്തോല ഉണ്ടല്ലോ കൈ ഒന്നും കഴക്കൂല വെറുതെ എങ്ങനെ ഒ ന്ന് പറയും ആട്ട ശേഷം എത്രാളം ആൾക്കാർ വന്ന് പറച്ച്ു കൊണ്ടു പോോകുന്നുോ ഓരോോ കേീസ് അവര അത കൊൊണ്ട പോോവാ ഇല്ല കു ആ കുരു കുഴിച്ചിണ്ടാക്കിയണേ കുരു കുഴിച്ചിട്ടുണ്ട കൊറെ തൈകൾുണ്ട് ഉണ്ട്ണ്ട് മുളച്ചെട്ട ഉണ്ട് ങ്ങക്ക് ഇഷ്ട ഇവിടാക്ക് എന്താ രാവിലൊക്കെ ന ഓ വല്ല വരാണ് രാവിലെയൊക്കെ നീക്കുമ്പോ കാണാം അ ഒന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടാവും എന്ന ഞാൻ അതൊക്കെ അടി ശരി ഒരു ബക്കറ്റിൽ ഉണ്ടാവും വേണ്ടാത്തത് കാരണം അത് നമ്മള് കഴിക്കൂലല്ലേ രാവിലത്തെ ചാടിയത്
ആഹ
ഇത് നമ്മ എന്തെലും ആവലോ എന്തെങ്കലും ന്നണ്ടവോ കാരികംണ്ട് പിന്നെ അങ്ങനെ ഫ്രഷ് ആട്ട് പറിച്ചണതേ പോല അല്ലും കഴിക്കൊള്ളൂ ഇ വരുന്നോൽക്കും തന്നെ അങ്ങനെ കൊടുക്കും ള്ളൂ അല്ലാതെ അത് ചാട ചെയ്ത് എടുത്ത നോക്കൂല എന്നിട്ട് അതൊക്കെ പൊറുക്കി ഒരു ബക്കറ്റ് നിറയേ ഉണ്ടാവും ന്നിട്ട് അതൊക്കെ തെങ്ങും കുയ്യില് ഇട്ട് മൊളച്ചിട്ടുണ്ട് എന്നിട്ട് എത്ര കാലം മൊളച്ചിട്ടുണ്ടെന്നോ ഇവിടെ എങ്ങനെ കുരു കുഴിച്ചിട്ട ത് അവിടെ അപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് അടുത്ത വീട്ടിലേ ഓര് പറയുന്നാ നല്ല വല്യ മരായിട്ടുണ്ട് ഇത് കുരു കുഴിച്ചിട്ടുണ്ടാക്കണ തന്നെയാണ് ഉം അല്ലാതെ നമ്മള് ബഡ് ചെയ്തൊന്നുമല്ല
ആഹ് ഞാൻ അങ്ങനെറ്റെ വാങ്ങിയ ഇണ്ടാക്കിയ വിചാരിച്ചു
ഇവിടെ അടുത്തുണ്ട് ഓലത് മഞ്ഞ കളറാണ് ഞമ്മളെ നാവലിപ്പഴം പറഞ്ഞത് ഒരു ഒരു കറുപ്പല്ലേ ഒരു കറുപ്പ് വൈലറ്റ് കളർ ആ പക്ഷെ ഓള് ത് മഞ്ഞ ആണ് ഓൾ ഇതേമാര്ക്ക് വാങ്ങാണ്ട് കുഴിച്ചിട്ട്താ പക്ഷേ ഓൾ പറയാ ഇത്ര ടേസ്റ്റ് ആഹ് ടേസ്റ്റ് ഇത്ര ടേസ് റ്റ് ഇല്ലാ പറിം ഓൾ ആപ്പ പറിം ഞമ്മെൾ വാ ഇത് നല്ല ടേസ്റ്റ്ണ് വല്ല്യെത് ആയിണ് നല്ല കറ് പ്പായാ നല്ല ടേസ്റ്റ് ആണ് ഞാ പറയാ റമ്പൂട്ടാന് ഈ വൽ വൽ തായി വെര്ന്നൊള്ളു അയ് കായി ഇണ്ടായിട്ട് ഇല്ല അത് കൊർച്ച് വൈകി കുഴ് ച്ച്ട്ട് പോയി ഇഞ്ഞ് ഇപ്പം എല്ലാട്ത്തും കാണുമ്പം ഇൻ ക്ക് ആദ്യെ കുഴ്ച്ചിട്ടാ മതെയ്നി തോന്നും എല്ലോട്ത്തും കാണാ ഇപ്പ ഒരു സീസെണ് അല്ലേ ആഹ് സീസെണ് ആണ് ഇന്റെ നാത്തുന്റെ വീട്ട്ലൊക്കെ ഇണ്ട് ഓലൊക്കെ ഓലൊക്കെ തെര്ൽ ഇണ്ട് ഇപ്പ സീസെണ് ആയോണ്ട് എല്ലോട്ത്തും ഇണ്ടല്ലോ ചെലോട്ത്ത് ആവലൊക്കെ തിന്ന്ണ് ഇണ്ട്. അങ്ങെനെ ആവെൽ ഇങ്ങെനെ പൊൾച്ച് ഇട്ണ് കാണാ ഓൽ പറിണെ ആഹ് ഇന്നെട്ട് വല ഒക്കെ ഇടെണ്ടി വെരും അങ്ങനെ ആവുമ്പോ പിന്നെ അമ്മെൾ നൻ
മ്മെക്ക് കഴിക്കാനും എടങ്ങെറാലെ അങ്ങനെ ആവുമ്പം ആവലൊക്കെ കഴിക്കാ പറിമ്പം ഇപ്പം നിപ്പെന്റെ പ്രശ്നം
അമ്മെക്ക് ആഹ് അതാണ് പേടി അല്ലെ?
എന്തായാലും ട്ടോ പിന്നെ റംമ്പൂട്ടാന് അല്ല ഇപ്പ പേരക്കായാലും എല്ലെതും
ആഹ് പേടിയാണെ ഓ എന്തെലും ഒന്ന് കൊത്തിയാൽ ഉം കൊത്തിയാ പിന്നെ ഞമ്മെൾ അത് കഴിക്കൂലല്ലോ പണ്ടൊക്കെ നമ്മെളെ കാലെത്ത് പർണാൽ പൗതിച്ച് കൊ ത്തിട്ട് ഇണ്ടാവും ഇന്നാലും അത് കഴിക്കും ആഹ് ഇല്ലല്ലോ ഇപ്പളാണെല്ലോ ഓരോര അസു ഖം പൗതി പൗതി കഴിച്ച്ട്ട് ഇണ്ടാവും ഇന്നാലും ആ മാങ്ങൊക്കെ തിന്നോലോ അങ്ങനെയ്നി അന്നൊക്കെ അന്നും ഇന്നൊക്കെ നല്ല മാറ്റം ഇണ്ടെയ്
മ്മെളൊക്കെ പിന്നെ കഴിക്കുമ്പോ നല്ലോം ശ്രദ്ധിച്ചെ കഴി ക്കൊള്ളു ചെറെ മക്കളൊക്കെ കഴിക്കുമ്പെളെ ഓൽക്ക് അറീലല്ലോ
ആഹ് ഇപ്പ അമ്മെക്ക് പാടില്ല ഇപ്പം ഒരിക്കെലും കൊട്ക്കെരുത് ഞാ ഇന്നെട്ട് ഈ രാവിൽത്തൊന്നും ഇട്ക്കൂലാ രാവിലെ ചാട്യയതൊന്നും പ്പോഴഇപ്പ നല്ല രസ് നല്ല കാണാനും ചൊറുക്കാണ് എത്ര ങ്ങാനു ഇണ്ടായിനുന്നോ ഇപ്പ അത് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒര് കൊതിയാവാ കഴിഞ്ഞപ്പോ ക്മ്മുക്ക് ഇണ്ടാവോലോ ക ഇണ്ടായപ്പോ തിന്നി കഴിച്ചിട്ട്ല്യേ നി ട്ടോ ഓ കഴിഞ്ഞപ്പോ നല്ല പൂ ഒരു പൂതി ഇണ്ടാവോലോ
കൊറേ കാണുമ്പളെ വേണ്ടാന്ന്ല്ല ചിന്ത വരേക്കും
ആഹ് അതാണെ പിന്നെ എല്ലാരും വരും എല്ലാരും വര് ഓലെന്നെ പറിക്കും ഓലെന്നെ കേറുംഓലെന്നെ കുല്ക്കും അങ്ങനെ കൊണ്ടോവും ഓരോരുത്തര് വന്നൊക്കെ കേസ് കിട്ട്വാതാലോ
ആണ്ല്ലേ
ഇത്രക്കൊ ഈ പ്രാവശ്യം ഇൻക്കോന്ന്ണെ നല്ലോൺ ഇണ്ടായത് അൽ ആഹ് അല്ലെ വി ഇത്ര വിവെശ് ഇപ്രാവശ്യം മരത്ത്മേല എലെന്റെറെ കാട്ടിലു കൂടുതൽ കായേ നി
ആണ്ല്ലേ ഞങ്ങളെ ഈ ഭാഗത്ത് ഇല്ലഹ്
ആ സാധനം ഇല്ലല്ലേ അഹ് തെരി എഹ്‌ ഇന് തോന്ന്ന്നെ കുരന്നെ കുഴിച്ചിട്ട് ഇണ്ടാവ്ണ്ട് അതോണ്ടാവുമ്പളേ അങ്ങനേ എവിടേലൊക്കെ മൊളിച്ചിതൊക്കെ ിച്ചിാതി പക്ഷെ നമ്മ മുറ്റ തന്നെ കുഴിച്ചടാ അതൊെ നല്ല തൊടുൽ കുഴിച്ചടാ നല്ലത് നല്ല ചമ്പളം നല്ല പണി ഉണ്ടാവും ഞാൻ എന്നിട്ട് ഒരു വാഗം വെട്ടണം എന്നൊക്കെ പറഞ്ഞിരിക്കു എന്നാ ശരി കേട്ടോ ആഹ ശരി ശരി ക്കെ